ആ ഓ വിശേഷോ ല്യാ
എനിക്ക് കൊഴപ്പല്ലാണ്ട് പോണ് തട്ടിയും മുട്ടിയൊക്കെ പോണ് വല്യ സുഖൊന്നുല്ല
അന്നക്കി
കോളേജ് ഒരു സുഖല്ലടീ
അതെന്തേ
ഞാന് ഇവിടെ വണ്ടു ആഹാ ആദ്യം കുഴപ്പംണ്ടായിരുന്നില്ലച്ചാ ആദ്യം ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഇണ്ടായിരുന്നു പിന്നെ ഞാന് ഇങ്ങന അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻചാരിച്ച് ശരിയായിരിക്കും ആദ്യം കൊറച്ച് നാളല്ലേ പിന്നെ ഒ ക്ഷാവുമ്പോത്തിനും ശരിയാവും ചാരിച്ച് ഞാന്
ഇപ്പ എന്താ പറ്റിയേ
പിന്നെ ഞാൻ വിാരിച്ച് ഞാ വിചാരിക്കണ പോലെ അല്ല ഇവടെ കാര്യങ്ങൾ നടക്ക്ണെ അതിപ്പോ എല്ലാ കാര്യുംമ്മള് വിചാരി നട ക്കണംന്നില്ല പക്ഷെ ഞാൻ വിചരിച്ച് ആ മൊത്തത്തിൽ എല്ലാ എല്ലാതും പ്രശ്ന എനിക്കും ഇപ്പൊ വേറെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുല്ല പക്ഷെ മൊത്തത്തില് പ്രശ്ന ഇവടെ ഇവിടെ കൊറച്ച് സീനാണ്
ആ ഞാനത് ഞാന് ഓടി പോയി ബസ് ആ കെ എം സി എച്ച്
ഉം
പത്ത് മണി കൂടെ നിക്കുന്നു വേറെ കൊടു ഹലോ
എന്ത് ആഹ് ആ അതെ പറ
ആഹ് അപ്പൊ ആതും വല്യ കുഴപ്പാണോന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കൊഴപ്പങ്ങള് ഞാൻ വിചാരിച്ച് പ്രശ്നം സോൾവാവും ന്ന് വിചാരിച്ച് പക്ഷെ പിന്നെ പിന്നെ കൂടുന്തോറും കൂടി കൂടി വരാ ആടെയിപ്പ അതും ആണ് കോളേജിലും മൊത്തിലല്ലാം
ആഹ്
അ അതിപ്പോ ഒരു വല്യൊരു പ്രശ് നം നടന്ന് വല്യന്ന് പറഞ കൊറച്ച് നല്ല വലിയൊരു പ്രശന
എന്നാലും സംസാരിക്കയെങ്ങാനും ചെലപ്പോ
ആഹ പക്ഷെ ഒരു കാര്യം പറയട്ടെ നീ വിചാരിക്കണം പോലത്തെ ഒരു സാധനം ഇല്ലടി അത് അത് ഉ
എന്നാൽ നമ്മുക്ക് ഒരു മര്യാദയ്ക്ക് നമ്മൾ സംസാരിച്ചു മനസ്സിലാക്കാൻ നോക്ക മനസ്സിലാവില്ലെങ്കിൽ പിന്നെക്കെ വിട്ട പറയാ പിന്നെ അ ന
അട ഞാൻ എന്ത് നോക്കി ഞാൻ രണ്ട് കൊല്ലത്തിറെ അടുത്തൊക്കെ സഹിക്കണ കാര്യണത് രണ്ട് കൊല്ലത്തിന്റെ അടുത്തായിവിടെന്ന്ക്കാടൊങ്ങിട്ട് രണ്ട് കൊല്ലം അന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ പണി തന്നു തന്നു തന്നു തന്നിട്ട് എനിക്ക് സൈക്കിളറ്റങ്ങ ഞാൻ ആദ്യൊക്കെ ഞൻ പോട്ട വെച്ച് ഇത്ര നാള് ഞാൻ പോട്ട പോട്ടെ പോട്ടെന്ന് ചെയാം പക്ഷേ
പക്ഷെ എന്നാലും എടി കോവന്നപ്പ ഞാൻ മനസ്സിലാവാത്താടി അത് നമ്മള് നോക്കി കാര്യം ഇല്ല നമ്മള് നമ്മുടെ മര്യാദക്ക് നിക്ക. അവർക്ക് ആ മര്യാദില്ല.
എന്താണ് ഹലോ എടി നിന്റെ റേഞ്ച് പോയി തോന്നണെ ഹലോ എടി കേക്കണ്ടാ? കേക്കണില്ലല്ലോ. ഹലോ? ഹലോടി കേക്കണ്ട? പിട്ട പിന്നട്ടഷിയ ഉ